സുഖല്ല എവിടെ വരന്തവര് അടി പോവാ
ഒരു പരിപാടില്ല വറുെങ്ങിരിക്കാ ഞാനിപ്പോ വീട്ട തന്നെയാണ് ഇന്ന്ിപ്പോൻ സ്കൂള കോളേജ്ക്ക കഴിഞ് വന്ന് ഇരിക്കയാണ് ഒരുപാട് ഇ ഇപ്പോ നാളത്തെ ആളെ കോളേജിൽ പോകണം കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അസൈൻമെന്റും പച്ചിട്ടൊക്കെ ചെയ്യാനുണ്ട് അത് അപ്പൊന്ന് രാത്രി ചെയ്യണം ഞാൻ തുടങ്ങിയിട്ടില്ലയിപ്പോൊ ഒന്ന് ഫുഡ് കഴക്കാൻ നക്കണം ഫുഡ് കഴിക്കണം ഇനിയിപ്പോ നാളെ ളിച്ചേക്ക്ന്നെ പോണം ഏ കൊറച്ച ലോങ്ങ ഉണ്ട് ഇനിൾ ബസ കയറി പോകണം അതാണ് ഇപ്പോൾ ചോറ അത ആലോചിക്കുമ്പോ ആങ്കര മടുപ്പ്ന്നല്ല കോളേജ മു കാര്യങ്ങളും വർക്ക്ും ർക്കാണെങ്കിലും ടീച്ചേഴ ആണെങ്കിലും ഒന്നും വലിയ ഇഷ്യൂ ഇല്ല ഈ ഒരുയാത്ര അത്രണ്ടല്ലേ ഈ ഒരു ബസ്സ് കയറി പോ യാത്രക്കാരൻ വന്നാൽ നമുക്കരു ട്രെയിനും ഇല്ലാവാത്ത ആക്ഷാ ഒരു അത്യാവശ്യം പോകാനുണ്ട് ഒരു എട്ട് കിലോമീറ്റർ അപ്പുറത്ത ആണേങ്കിലും അവിടെ നിിക്കാനൻ ഹോസ്റ്റൽ സൗകര്യങ്ങളും ഇല്ല അപ്പരി പോയി വേണം പക്ഷെ നമുാണെ ട്രെന പോലത്ത സെറ്റപ്പ ഉണ്ടെങ്ക നമുക്ക്െന്ത്്യ പെട്ട പോ വരയും ചെയ്യാം വല്യാടങ്ങിഞ അഞ്ഞ ഏഴട്ട് കിലോമീറ്റർ തയമ്പ്പോൾ ഒരു അരമണിക്കൂറിടുത്ത് നമ്മൾ ബസ്സ് തന്നെ നൽക്കണം അതായത് ബസ് നിൽക്കാനായി ഒന്നാമത്തെ സ്റ്റാൻഡ ഇ നമ്മളടുത്തല്ല കുറച്ച് ബേക്കിലാണ് അപ്പൊ അവിടുന്ന് ബസ്സ എടുക്കണ്ട ബസ്തി നമ്മുടെ നാട്ട സീറ്റൊക്കെ ഫുള്ളൾായിയിുണ്ടാവും പിന്നെ നമ്മൾ ഈ അര മണിക്കൂർ നമ്മൾ ഈ ഒരു ബാഗും തൂങ്ങി പിടിച്ച് ബ നിന്നുകാണ്ട്‌ യാത്ര ചെയ്യണം അത് ഭയര ബുദ്ധിമുട്ട സഗതിയാണ് ട്രെയിനമാതിരിയല്ലല്ലോ ട്രെയിന ആകുമ്പോൾ നിന്ന് അറീല മ്മള് തെറിച്ച് പോയി പിടിച്ചക്കണ്ട അവസ്ഥ അ ട്രെനിൽ വരുന്നില്ല കാരണം മ്മക്ക് സുഖായിട്ട് നിന്നിട്ട്‌ യാത്ര സുഖായിട്ട് നമുക്ക് എന്ത്യ്യാ ട്രെനിൽ നടത്താം പക്ഷെ ഈ ബസാ നമ്മൾ പിടിച്ച് കമ്പിയും പിടിച്ച് നൽക്കണ നേര കുലുങ്ങുമ്പോൾ നമ്മൾ കുലുങ്ങുമ്പൾ വികാൻ പോകും അങ്ങെ ഒരുപാട് വിഷയൾ ഈ ബസിനോട് തന്നെ ആ ഒരു പ്രശ്നം മാത്രമേ നമ്മുക്ക് ഈ കോളേജി പോക്കുമ്പോൾ നേരിള്ളൂ നേരിടുന്നുള്ളൂ ഈ ഒരു യാത്രന്റെ വിഷയം എന്താപ്പ അന്നോർത്താനും ജിപ്പം എന്താ അവരെ തന്നെണോ
ആഹ അത ങ്ങ ശരിയാണ് കാരണം ഞാനും നമുക്ക യാത്ര ചെയ്യുന്നവരാണ് അപ്പൊ നമ്മള് ബസ്സിന് പോവുകയാണെങ്കിൽ ബസ്സിന് മെയിൻ പ്രശ്നം എന്താണ് തിരക്കും എന്താ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അവിടുത്തെ ഓരോ ആൾക്കാരും അവരുടെ സംസ്കാരം എല്ലാം നോക്കി ഈ ആട അച്ചപ്പാട ഇ ബസിന് പോകേടയി ട്രെയി പോണെങ്കിൽയിട്ടും അതുപോലെ തന്നെ മറ്റുള്ള അന്യസം തൊഴിലാളിക്ക് പോകുന്ന ഇപ്പോ ട്രെയിനി പോകുന്നുണ്ട് നമുക്ക നമ്മള് ദിവസേം പല നമ്മളിന്ന് തന്നെ പല മലയാളിസും അതുപോലെ തന്നെ പല ആൾക്കാരും ജോലിക്ക് പോകുന്നുണ്ട് അതൊന്നുകൂടി ബെറ്ററായിട്ട് ഇപ്പ ആൾക്കാര് പോകണം അത ഒന്നുകൂടി നല്ല രീതിയിൽ പോകണത്പ്പോ ട്രെയിനിലാണ് ഇപ്പൊ ട്രെയിൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടിസാറും താങ്ങ്ങള് പറഞ്ഞ ട്രെയിന അ നമുക്കറ ബസ് അ പറയണത് ദിവസേന അങ്ങോട്ടും പോയി പോയിട്ട് ഇങ്ങോട്ട് പോന്നിട്ടും അങ്ങനെ അങ്ങനെ തള്ളി മറിച്ച് പോകുമ്പോ അതിന്റെ രീതിയി ബുദ്ധിമുട്ടൾ സഹിക്കണം ഇപ്പൊ ട്രെയിൻ ആണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് നമ്മള അതിൽ സഹിച്ച് കുറച്ചട്ട് നിന്നാലും നമുക്കൊരു ദീർഘയാത്ര ട്രിപ്പ്‌ പോകാം നമുക്ക് ഓരോ നാട്ടിൽ എന്തൊക്കെ കാഴ്ചകൾ കണ്ടിട്ട് ട്ട് പ്രകൃതി രമണീയമായ മനോഹാരിത നിറഞ്ഞ പല പൂന്തോട്ടം അതുപോലെ തന്നെ പല പുഴുകാളെല്ലാം പ പുഴകളെല്ലാം കണ്ടു കൊണ്ട് നമുക്ക് നമ്മളോട് മ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാ പല ആൾക്കാരോടും സം അവരുടെ സംസ്കാരങ്ങൾ ചർച്ച ചെയ്യുന്നവരുടെ അറിവും ഷെയർ ചെയ്യ അവരുടെ അറിവും അതുപോലെ തന്നെ അവരുടെ ജോലിയ എല്ലാം അന്വേഷിച്ചുകൊണ്ടും നമ്മുടെ ഒരു വിദ്യ നമുക്കൊരു വിദ്യാഭ്യാസം അയ്ന്ന് മൊതലെടുക്കാം ബസ്സിൽ ആകുമ്പോൾ നമ്മൾ ഇവടെരുന്ന ചിലപ്പോ ര രണ്ടും ഒരു മണിക്കൂറോണ്ട് നമ്മള അവിടെത്തി ട്രെയിനിലാവുബം അങ്ങനെയല്ല കാരണം ഒത്തിരി ആൾക്കാര കാരണം പല രീതിയിലും പല ജോലിക്കാരും തിരക്കിലും ആൾക്കാര ന്ന് ബസ്സിന്ന് പോണ അതുപോലെ തന്നെ നമുക്ക് അറിയ നമുക്ക് ഇക്കാലത്ത് ഏറ്റവും നല്ല രീതിയിൽ ഒന്നുകൂടി ട്രെയിന് കളിലൊന്നില് നമുക്ക് വിമാനക്കിയാലോ ചില നാട്ടുകാരാണെങ്കിലും പല വിദേശ തൊഴിലാളികളാണെങ്കിലും ആശ്രയിക്കുന്ന വിമാനത്തെ പോലത്തെ പല ആൾക്ക ഏ യാത്രാ സൗകര്യങ്ങൾ കാരണം നമുക്കറിയാം വിമാനത്തിൽ കുറച്ച് പൈസ കൊടുത്താലും നല്ല രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും നമുക്കറിയാം ഈ ട്രെയിനിൽ ഇരിക്കുന്ന രണ്ട് മൂന്ന് മണിക്കൂർ രണ്ട് മൂന്ന് ദിവസങ്ങള് എടു ട്രെയിൻ യാത്രയാണെങ്കിൽ വിമാനത്തിൽ പോകണമെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് നമുക്ക് വിമാനത്തിൽ എത്താം പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം പല രീ പല ആൾക്കാരുംന്ന് ജോലിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഉപജീവന മാർഗം കണ്ടെത്തുന്നവരാണ് അപ്പൊ അതിനും എല്ലാം നല്ല രീതിൽ അവര് മുന്നോട്ട് പോ
അതൊക്കെ തന്നെയാണ് ജ് പറഞ്ഞത് വളരെ കറക്റ്റ്താന്നാണ്
അതെ താങ്കൾ പറഞ്ഞു എന്താ ബസും നല്ല തിരക്കൊക്കെ ആരുന്നു അപ്പൊ നമ്മുക്കറിയാം പണ്ട് കാലങ്ങളില് കൽക്കരി പോലത്തെ അതുപോലെ തന്നെ ചരക്ക് എല്ലാം കൊണ്ടു പൊക്കാൻ മാത്രമ ട്രെയിനി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇന്നത്തെ കാലത്താണ് അഭി ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ നമുക്കറിയാം ഇന്ന് പല ചരക്കുകള് കൊണ്ടുപോകുന്നതിനകത്ത് ട്രെയിൻ ട്രെയിനെ ആശ്രയിച്ചു കൊണ്ടാണ് ഇപ്പം നമുക്ക് ഇപ്പം വിമാനമാണെങ്കിൽ പോലും ഇന്ന് അവരുടെ ചരക്ക് കൂടുതലും കൊണ്ടുപോകുന്ന വിമാനത്തിലാണ് മറ്റു വിദേശത്തു നിന്നെങ്ക വിദേശത്തു നിന്നാണെങ്കിൽ മറ്റ യ രാജ്യങ്ങളിലേ കൊണ്ടുപോകുന്നത് വിമാനത്തിലാണ് അപ്പൊ വിമാന പറ ഒരു അതെ വിമാനം ഒരുക്ക് നല്ല രീതിയില് അവർക്ക് അവരുടെ സേഫ്റ്റി ഉറപ്പായികൊണ്ടാണ് വിമാനം കൊണ്ടു പോണത് ഇപ്പ ഇപ്പഴത്തെ ന്നത്തെ ഈ കാലത്തിടു വിമാനന്ന് പറയ് നമുക്ക് അധികം കിട്ടന്നില്ല കാരണം പൈസ അത്ര നല്ല രീതിയിൽ മുടക്കി വിദേശ യാത്ര വിദേശ തൊഴിലാളികൾ വി വിദേശത്തേക്ക് പോക്കും പ്പോൾ അവിടെ ചെന്ന് ചൊല്ലുമ്പോൾ അവര് പറയും ഇന്നറിയില്ല വിമാന റദ്ദ എന്താ സമയ ലേറ്റ് ആകും അപ്പൊ അങ്ങനെ പറയുമ്പോ വിദേശ തൊഴിലാളികൾക്ക് അവ ആശങ്ക പുലർത്തുകയാണ് ചെയ്യുന്നത് അപ്പം ഇത്ര ഇന്നത്തെ ഉദ്യോഗസ്ഥന്മാര് ട്രെയിനി വിമാനത്തിന് അധികം ഒരു മുൻകരുതൽ കൊടു ക്കുന്നില്ല
അതെ അതെ പക്ഷെങ്കിൽ നമ്മള് വിചാരിക്കണ പോലെ എന്താ പറയാ എന്റെ ഒരു അഭിപ്രായത്തിൽ വിമാന തിനെക്കാട്ടും ഒന്നും കൂടെ സേഫ്റ്റി ആയിട്ടുള്ള യാത്ര ഒന്ന കൂടെ സേഫ്റ്റി ഉറപ്പ് വരുത്തുന്ന യാത്ര ട്രെയിൻ യാത്ര ആയിരിക്കും കാരണം നമുക്ക് നമ്മള ഒരു ഏത് ഒരു വിഷയത്തിന്റെയും സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്നത് അതി അതിനെ സംന്ധ അത് അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അപകടങ്ങളും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആക്‌സിഡന്റ് കളൊക്കെണക്കും മറ്റൊക്കെ പരിശോധിക്കുമ്പോ ന ഇരം വിഷയങ്ങള സേഫ്റ്റികളും മറ്റ കാര്ങ്ങളൊക്കെ മനസ്സിലാക്കും അപ്പ നമ്മൾ നോക്കുകയാണെങ്കിലും ഏറ്റവും നമ്മളിപ്പോ റോഡ് മാർഗ്ഗം യാത്രയുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പാത റെയിൽ പാളം അതായത് ട്രെയിൻ മാർഗം യാത്ര വിമാന ട്ടുള്ള എയർ വ്യോമപരമായിട്ടുള്ള യാത്രകളുണ്ട് ഇതിൽന്നക്കെമ്മ ഏറ്റവും നമ്മ ഏറ്റവുംസേഫ്റ്റി കുറഞ്ഞത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ കാരണത് ബസ്സ് യാത്ര പോല റോഡിൽ യാത്ര തിന്നെ കാരണം ഒരുപാട് ദിവസവും ഒരുപാട് ഒട്ടനവധി കാരണം നമുക്ക് വിരലില ഉണ്ടാവുന്ന ഏറെ അപകടങ്ങളും ദിവസവും നമ്മുടെ ചുറ്റുപാടും നടക്കുന്നുണ്ട് റോഡില് അപ്പോഅത്തരം അപകടം നട ക്കുന്നുണ്ട്. അതി തന്നെ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്ഈ വിഷയങ്ങള് ഒരുപാട് ആളുകൾ ഭരിക്കാവുന്നുണ്ട് വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാലല് വിമാന ഇ ഒരു വിമാനത്തിന്റെയും ട്രെയിന് നമ്മള് കർ നമ്മ കമ്പയർ ചെയ്തിട്ടുള്ള പഠനം നടത്തിയാ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഈ ട്രെയിനിനെക്കാട്ടുംഹ അപകടങ്ങൾ സംഭവിക്കുന്ന വിമാനാണ് കാരണം പിന്നെ മറ്റരു വിഷംന്ന് പറ ഇട്രെയി അകട നടക്കുകയാെങ്കിൽെയി അപക വളരെ വിരളമായി് മാത്രം നമ്മള് രേഖപ്പെടുത്തപ്പെടുന്നുള്ള അല്ലെിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ ഇനി അഥവാ ട്രെയിൻ അപകടം ബോഗികൾ പരസ്പരം കൂട്ടിമുട്ടി ഇറങ്ങി അങ്ങനത്തെ അത്തരം വിഷയങ്ങളാണ് ഉണ്ടാവുന്നത്ങ്കിൽ പാളം തെറ്റിയിട്ട് രണ്ട് പൊഗികൊക്കെ മാറിയ ഈരവസരത്തിൽ കൂടെ നമുക്ക് എന്ത്‌ പറ്റും ഈ ഒരുപ്പോ ഒരു ഭൗോഗിക അ ചിലപ്പോ ഒന്ന് രണ്ടും ആൾക്കാരർ മാത്രേ കൊല്ലപ്പെടുന്നുള്ള മരിക്കുന്നുള്ളൂ ബാക്കി ആളുകൊെ ഇനി ഗുരുതര പാര ചെറിയരു നിസ്സാര പരിക്കായിട്ട് രക്ഷപ്പെടുന്നുണ്ട് എന്നാൽ നേരെ മറിച്ച് നമ്മ വിമാനത്തിന്റെം വിഷയത്തിലേക്ക് എടുക്കയാണെങ്കിൽഈ ഒരു സേഫ്റ്റി ഉറപ്പ വരുന്നുണ്ടെങ്കില സേഫ്റ്റിറ്റരിവി സ്ട്രിക്റ്റ് യിട്ട് നോക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണെങ്കില കൂടെ ആ ഒരു വിമാനയാത്രയിൽ എന്തെങ്കിലുമൊക്കെ ഒരു അപകടം ഇന്ത്യയിലൊക്കെ ഒരു അപകടം നിർഭാഗ്യവശാൽ നടന്ന കഴിയുകയാണെങ്കിൽ നമുക്ക് പറയാം അതിൽ ഒരു മനുഷ്യൻ പോും രക്ഷപ്പെടാത്ത രീതിയിൽ ഇനിപ്പോ വിമാനത്തിൽ മുന്നൂറ ആൾ യാ ചെയ്തെങ്ക നൂറ്റി എൻപത് നക്കുന്ന യാത്ര ചെയ്ത് വിമാനമാണെങ്കിൽ അതിൽ ഇരുന്നൂറിൽ ഇരുന്നൂറാളും മരിച്ചു പോകുന്ന സാഹചര്യമാണ് കാരണം വിമാനപകട പിന്നെ അയ്ൽ ധരാളം രക്ഷപ്പെടൻ സാധ്യത വളരെ കമ്മ്യാണ് വളരെ കൊറവാണ് നൂറിൽ ഒര് ശതമാനം ആൾക്കാ ആരാളൊക്കെ അവിട്ന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം അമ്മൾ കാൺ കണ്ടുവരാറൊള്ളൂ അധികും ആരും രക്ഷപ്പെടാറില്ല മൊത്തത്തില് ഒരു വിമാനം അപകടത്തിപ്പെട്മ്പോ ഈ വിമാനത്തി യാത്ര ചെയ്ത മുഴുവൻ സഞ്ചാരികളെയും കൊല്ലുന്നെര് രീതി യില്ള്ള ങ്ങളാണ് വിമാനം നടക്ക്ന്നത് എന്നാ നേരം വെച്ച് ട്രെയി ആയിക്കോട്ടെ മറ്റു മാർഗങ്ങളായിക്കോട്ടെ അവിട് അപകട നടക്കുന്നത് കൊറവല്ല കൊറവാണ് എന്ന് ഇല്ല ക്ഷെ അപകടം നടക്കുമ്പോൾ മരണസംഖ്യ കൊറയുന്നുണ്ട് കാര്ണം മ്മുടെ ഒന്നുകൂടെ സേഫ്റ്റി നമുക്ക് ഒറപ്പുവരുത്തൻ കഴി ഞ്ഞെട്ട് ഇത്രയും യാത്രകിലൂടെയാണ് മാത്രമല്ല നമക്കറിയാം ഈ ഒരു ന്നാന്റീയും ട്രെയിന്റെക്കെ ബജറ്റ് നമ്മൾ പശോധിക്കുമ്പോൾ ടെയിൻ എത്രത്തോളം ബ ജ് ഫ്രീ ആയിട്ടാണ് നമ്മളെ യാത്ര നമക്ക് അനുകൂലമായിട്ട് നമക്ക് സുസ്ഥിരമാക്കി തെരുന്നത് പക്ഷേ ഈ ഒരു വിമാനത്തി നമക്ക് നമ്മൊടെ ബജറ്റ് നമ്മുടെ കൈകളിൽ ഒതുങ്ങാത്ത വിഷയങ്ങൾ പലപ്പോഴും നമുക്ക് ഉണ്ടാകാറ്ണ്ട് അപ്പൊ ആ ഒരു വിഷയം കൂടെ നമ്മൾ നോക്കുമ്പൊ എന്തുകൊണ്ടും വിമാനത്തെക്കാളും ഏഹ് കവച്ച്‌ വെക്കാൻ വിമാനത്തെക്കാളും വിമാനത്തെക്കെ കടത്തി വെട്ടിക്കൊണ്ട് ജനങ്ങള്ടെ എരു ഏഹ് ഫേവറേറ്റ് ട്രാവൽ ഹ് സിസ്റ്റം അത വേറ്റവും വളരെ വളരെ ഇഷ്ടപ്പെട്ട ജ ജനങ്ങളുടെ ഏഹ് ജനപ്രിയ ആഹ് ഒരു യാത്രാ മേഖല അതൊരു ട്രെയിൻ ഇതെന്നെ ആയിരിക്കു മെന്നാണ് ഞാനീ മനസിലാക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും ഈ ഒരു വിയങ്ങള്ല് ബന്ധപ്പെട്ട് നമുക്ക് തടിയാം വെരൂ ട്രെയ്ന്റെ കാര്യങ്ങളും മറ്റൊക്കെയാണ് അൽ വിമാനത്തിന്റെ കാര്യങ്ങളും മറ്റൊക്കേണ് ഈ ഒരു യാത്രയുടെ വിശ് ക്ക്യുമായി ബന്ധപ്പെട്ട് നമ്മള് നോക്കുമ്പോ ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഒരുപാട് സംസാരിക്കേണ്ട വിഷ്യാണ് കാര്ണം നമുക്ക് അറിയാം യാത് ത്രല്ല നമ്മെളെ യാത്രയെ ബന്ധപ്പെട്ട് നോക്കുമ്പോ യാത്ര നോക്കണം അതുമായി ബന്ധപ്പെട്ട്ള്ള കാര്യങ്ങള് നോക്കണം അതുമായി ബന്ധപ്പെട്ട വെരുന്ന അപകടങ്ങള് നോക്കണം. അത്തരം അപകടങ്ങൾ വെരുമ്പോൾ നമ്മൾ എന്താണ് ആഹ് ഒരു ആ ഒരു സമയത്ത് അപകട ഹ സമയത്ത് നമ്മളതിനെ ത്തരണം ചെയ്യാൻ എന്തൊക്കെ പ്രതിവിധികളാണ് ഇള്ളത് എന്ന് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം തുടങ്ങി ഒരു ഒരുപാട് നേരം ചർച്ച ചെയ്യേണ്ടൊരു വിഷ്യമാണ് ഈ ഒരു യാത്രയും അതുപോലെ തന്നെ ഏത് യാത്രയാണ് സേഫ്റ്റികൾ ഉറപ്പ- പൊരുത്തം തന്നെ ഒരു വിഷ്യയങ്ങളൊക്കെ നമുക്കേ തായാലും പിന്നീട് നമ്മള് ഈ ഒരു വിഷ്യയമായി നമ്മള് കണ്ട്മുട്ടും അതി- നമ്മള് ഈ ഒഹ് വിഷ്ഷ്യം മെ സംബന്ധിക്കുമ്പോ ആ ഒരു സമയത്ത് ഇതിന് തൊടർ ചർച്ചകളും മറ്റു കാര്യങ്ങളും നടത്താൻ എൻ നടത്താം എന്നാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം
ശരിയാണ് ഇപ്പം ട്രെയിൻ ആണെങ്കിൽ വിമാനമാണെങ്കിൽ രണ്ട്മൂടി ഒന്ന്മൂടി ഒന്ന് നോക്കുമ്പോൾ ഒന്നുകൂടി ത ങ്ങള് പർഞ്ഞമാതിരി അതിലൊന്നുകൂടി നല്ലത് ന്നെയാണ് കാര്ണം വിമാനത്തില് മലപ്പുറം നമുക്കറിയാ കൊണ്ടോട്ടില് വിമാന അപകട കടണ്ടായി അങ്ങനേം അയ് എന്താ അതിന്റെ ഉദ്യോഗസ്ഥരോട് കൈവ് മൂലമാണ് അത് ആൾക്കാര് രക്ഷപ്പെട്ടത് അതുപോലെ തന്നെ ട്രെയിനില് പ്പൊ അങ്ങനെണ്ടാ രണ്ട് ബോഗിലുള്ള ആൾക്കാര് മാത്രൊള്ളു അപ്പൊ അത്തരം സാഹചര്യ ട്രെയിന് നല്ലത് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം നമുക്ക് ഈ വിശാലമായിനിക്ക് സംസാരിക്കേണ്ടത് സംസാരിക്കണ്ട വിഷമായത് കൊണ്ട് തന്നെ നമ്മള് ഇവിടെ നിർത്താമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു അതല്ലെ നല്ലത്
ഓക്കെ ഓക്കെ എന്നാ പിന്നെ നമുക്ക് ഈ ഒരു കാൾ വൈന്റപ്പ് ചെയ്യാൻ വല്ല്യ താല്പര്യം ഇല്ലൻക്ക് ഓക്കേ
ശരി